ഹലോ നല്ല വിശേഷം അവിടെ എന്താ വിശേഷം ഇല്ല ചായ കുടി വച്ചിട്ടില്ല ഞങ്ങള് പുറത്തു പോയിട്ട് ഇപ്പോ വന്നിട്ടെള്ളൂ
ആയി ശരി
ഉം ആഹ് സാധന പിന്നെ പമ്പേഴ്സ് ഒക്കൊ വാങ്ങാൻ വേണ്ടയിട്ട് പ
ആ ശരി
അപ്പോ പാമ്പേഴ്സ് കഴിഞ്ഞു ഹ ഹാ അപ്പൊ അപ്പൊ അങ്ങനെ വലിയ പാക്കറ്റ് വാങ്ങിയാ പിന്നെ ആഹ ചെറയിട്ടുണ്ട്
ആഹ ശരി ആ മയക്കാലോ അമ്മനക്കത്തിക്കാലോ
വേണകാലത്തു മൂത്രവോഴികളു ഇല്ലായിരുന്നു പംബേഴ്സൊക്കെ രാത്രി ഒഴിവാക്കിരുന്നു പക്ഷെ ഇപ്പൊ മഴക്കാല തണുപ്പഴപ്പളേ മൂത്രഴിക്കും അത് കാരണം അപ്പൊ പിന്നെ ചെറുത് ഇങ്ങനെ വാങ്ങുമ്പോ നഷ്ടമാണ് വലിയ പാക്കറ്റ് ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആവുമ്പോ ആ ആ ഞൻ ഓ ചെയ്തി് വാങ്ങല തന്നെയാണ് പക്ഷെ ഇപ്പൊ കൊറേ ആായിട്ട് അവള് മൂത്രയ്ക്കാത്ത കാരണം പമ്പേ സോയിവാക്കിന്നു ഇത് പിന്നെ കൊറ ഒരു ഓഫറിൽ വാങ്ങിയ തരുന്നുണ്ട് എഴുപത്തഞ്ച് പമ്പേസ് വാങ്ങിു കുറേ ഉപയോഗിച്ച് ഇപ്പോഴാണ് തീർന്നത് മഴ ആയപ്പോളായി കൊറെ ആായി വാങ്ങി നോമ്പിനൊക്കെ കുറ മുന്നേ വാങ്ങിയതാണ് മൂത്രക്കാത്ത കാരണംഇടാതെ ഇടാതെ ആായിട്ട് ഇപ്പൊ മഴ ഇപ്പം മുത്രക്കല തുടങ്ങി
എത്ര എത്ര വക്കണ്ട്
നാലാള്
അരാളോ വന്താ
വലുത് പത്തിലി
പത്താം ക്ലാസ് ആ
അവിടെ എത്ര ആളുണ്ട്
ഇവിടെ മൂന്നാള് വലുത് പ്ലസ് ടു കഴിഞ്ഞു രണ്ടാമത്തെ എട്ട് മൂന്നാമത്തെ രണ്ട്
ആ ശരി
രണ്ടാാണ് ഒരു പെണ് അവിടെ
ഇടെ രണ്ടാണ് രണ്ട പെണ്ണ് ചെറുത് രണ്ട പെണ്ണ് വലുത് രണ്ടാണ് പിന്നെ എന്താ പിന്നെ കുട്ടികളൊക്കെ സ്കൂളട്ട് വന്നില്ലേ
ആ വന്ന്
ആ ഇപ്പൊ പ്ലസ് ടുലാണോ
പ്ലസ് ടു കഴിഞ്ഞ് ഒന് കൗണ്ടിങ്ങിന്റെ പഠിച്ച
ആ
ഗ്രാഫിക് ഡിസൈനിംഗ്, അക്കൗണ്ടിങ്ങ്
ആ ആ ചായ കുടിയൊക്കെ കഴിഞ്ഞൊ എന്നിട്ട്
ചായ കുടിച്ചു ചായ ഉണ്ടാക്കീ ഞാൻ ജ്യൂസ് ഉണ്ടാക്കീന് മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കീന് ചായന്നെ ഉണ്ടാക്കിച്ചണ് ഏഹ് പിടിയെന്നു വാങ്ങിയതാ അത് അസു കടിച്ചു ആ അസ് അടിചെണി അപ്പൊ പിന്നെ അതെന്ത് കോസ്
ആ അപ്പൊ മാങ്ങക്ക് മാങ്ങക്ക് ഇപ്പൊ വില കുറഞ്ഞു തോന്നണുണ്ട് രണ്ടിലോ ന്നൂറ്
ആ ആ കണ്ട് ചെലത് ഉണ്ട് എമ്മീന്റെ ഒക്കുണ്ട് ആ് അതണ്ട്
നല്ല രുചിയുണ്ട് ഞങ്ങലിപോ ഇന്ന് വരുമ്പോ മാങ്ങ വാങ്ങി നല്ല രസണ്ട് മാങ്ങ
മധുര ഉണ്ട് മാങ്ങ
ആ നല്ല നീലം മാങ്ങ
ആ നീലം മാങ്ങാ ആ
ആ നല്ല മാങ്ങ അതെ ഇവിടെ ഇവിടെ നേ കൊറെേ മുന്നെ തന്നെ വാങ്ങി കഴിഞ്ഞു ഫസ്റ്റ് വാങ്ങണ്ടാവും ഇവിടെ
ആഹ് ശെരി ഇവിടെ പ്രധാന ഇണ്ടനി
ഏ ഈ മാങ്ങക്കാലം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ ഒരുണ്ടാ ണ്ടാവും മറ്റേത് മഴ ആയാ രസ രസണ്ടാവൂല മാങ്ങന്റെ രുചി അങ്ങോട്ട് പോകും പിന്നെ മഴയാകുമ്പോ അവര്- അത് കാരണം പിന്നെ പച്ചമാങ്ങ ഇണ്ട് ഓരോ ഇപ്പൊ മാങ്ങ ഞ മാ ക്കാലായിട്ടുണ്ടെങ്കിലും കച്ചവടക്കാര് വരും. അപ്പൊ ന നല്ലോണം മാങ്ങൻ ണ്ടാവും ചെയ്യും. അപ്പൊ ഇവര് മാങ്ങൊക്കെ പൊട്ടിച്ചു കൊണ്ടേയേനു ശേഷം പിന്നെ വീ ണ്ടും പൂത്തിട്ട് വീ വീണ്ടും ഉണ്ടായിട്ടുണ്ട് ചെറിയ തൈമലൊക്കെ. അച്ചാറിടാനൊക്കെ പറ്റ് റ്റു. പക്ഷെ പഴ്ത്താലൊന്നും വലിയ രുചിയില്ല.
ഉം ഇവടാ ചക്ക അങ്ങനെ. മഴെയ്തിട്ടേ വെള്ളം കുടിച്ച മാരിക്കേ ഒരു പൊതോരാ. വല്ല്യ ചൊളേക്കാര രസണ്ടാവൂലോ വാങ്ങ
ക്കേയിലൊക്കെ പെട്ടെന്ന് വെള്ളം കേറും.
ആഹ് ആഹ് വേം കേറും അതാ ഫസ് റ്റ്ണ്ടാണ ചക്ക ഇവട്ക്കയ്ന് ലാസ്റ്റ്ക്കെ ചക്കണ്ടാവൊള്ളൂ.
ആഹ് ഇവിടെയൊക്കെ ഫസ്റ്റ് ഉണ്ടാവും ഫസ്റ്റ് ആർക്കും ഇല്ലാത്ത ആ ടൈമില് ഞങ്ങക്ക് ഉണ്ടാവും. പക്ഷെ ഈ ഇവടെ മരങ്ങളൊ ക്ക മുർച്ച കാരണം പ് ലാവൊക്കെ കൊറേ മുറിച്ചു. അത് കാരണപ്പോ ചക്ക്യൊക്കെ കൊറവാണ് ഇപ്പൊ ഞാൻ കഴ് ചക്കക്ക് ക്ഷാമൊന്നുല്ല അടുത്ത വീട്ട്ന്ന് ക്കൊ കൊണ്ടുവരും.
ആഹ് ക്ട്ടും ഉം
പക്ഷെ ഇപ്പോളും ഞമ്മൾക്ക് ചക്കന്റെ ആ ഒരു പൂതി ഇപ്പോളും മാറിട്ടില്ല.
ആഹ അവിടെ ഞാൻ ചക്ക പ്ലാവേ പ്ലാവ് മാങ്ങേം റമ്പൂട്ടാൻ ഒക്കെ വാങ്ങിക്ക് വെച്ചിട്ടില്ലെ ഇവിടെ ഇവിടെ കൊ വണ്ടി കൊറന്നപ്പളേ അയ്മ്മേ ചക്കണ്ടായിന്നെ അ ത് വല്ല വെൽപ്പിടിച്ചോ ഈ ചക്ക മൂത്തിട്ട് ആയിട്ടി ല്ലാർന്നു. അയ് പിന്നെ മൂന്നണ്ണം ഉണ്ടായില്ലെ അപ്പൊ നമ്മക്ക് ഫസ്റ്റ് ഉണ്ടാ ക്കാ നമ്മക്ക് എടുക്കാൻ പറ്റുല്ല പറഞ്ഞേക്കാ അതിന് താങ്ങാൻ വെച്ചേ ചേ പ ഉണ്ടാവ താങ്ങേ പക്ഷെ ഞാാന് മൂന്നാമത്തത് ഉണ്ടായത് നൽത്തഴത്തിന്ന അപ്പൊ പിന്നെ വലുതായ നിലത്തക്ക് മുട്ടിക്കുവല്ലോ മറ്റേത് കൊമ്പ കൊമ്പ് താങ്ങാ ചെറിയ തയ്യല്ലേ
ആഹ ആഹ അങ്ങനെ അപ്പൊ എളുപ്പം പൊട്ടിച്ചിട്ടുണ്ടാവൂലേ
അപ്പൊ അടിഭാത്ത ഒന്നും ഇണ്ടത ഉണ്ട ഒന്നും മൂത്തിട്ടില്ല മറ്റേ മാവ്പോഴൊക്കെ ഉണ്ടായി ഞാ ആവ്പോണ്ടേ അഞ്ച് വാങ്ങിയണ്ട് സ് ഉണ്ടാവും അപ്പ ഒരു കൊല്ലാവേ ഉള്ളൂ പൂച്ചിട്ടിട്ട് അന്തായതെ മാ എന്ത് വാങ്ങ്യാന ആാവം ഞാൻ കാണത്ത വേറെ ഒരു മാങ്ങല്ട്ട കന്ിയ മാങ്ങയില് ഒരു ഉണ്ട ഉണ്ടൽ വാങ്ങ വലിപ്പം വല്ലാതൊന്നുമല്ല
ആഹ പകത്തിട്ട് രസ പകുത്തിട്ട് നോക്കിയാ
അയിന കിട്ടീനാക്കെ കുയ്യച്ചക്ക
ആ
കേട് വന്നക്ക അഞ്ച് മാങ്ങേം കേട് ഒറ്റ മാങ്ങ തിന്നാൻ കിട്ടീല. ച എങ്ങനെയാണോവോ ഞ്ഞാഅറിയില്ല അവഞ്ഞി മൂത്തങ്ങനെ ചെറീ കുഞ്ഞിയ
ആ കുഞ്ഞി ചക്ക ആയിരിക്കും. പക്ഷെ രസം നല്ല മധുരം ഉണ്ടാവും ചക്ക ചെല ഇനിപ്പോ
മറ്റേ പഞ്ചായത്തീന്ന് കിട്ടേണ്ട റംബൂട്ടാനെ റംബൂട്ടാൻ ഇപ്പോ കായ്ച്ചന്
ഏ റംബുട്ടാൻ ഇപ്പം ആ അതാണ് അത് കൊറേ കഴിയുമ്പോഴാണ് വലു പ്പം വെച്ച് വരാ. ഫസ്റ്റ് കായ്ക്കലൊക്കെ ചെറുതായിരിക്കും
ആ അതന്നെ. ഇവിടെ മഞ്ഞ ഇന്ന് ആയി വന്ന് പക്ഷെ കുരുവേ അത് പുടിച്ചാത്തതാട്ടോ കുരൂമ്മേ
ആ ആ കുരു പിന്നെ അത് ശരി കുരു പിന്നെ ഉറപ്പില്ലാത്ത കുരു ആയിരിക്കൂലേ
അതല്ലേ നമുക്കെന്ന് വെച്ചാല് ഒരു നാടൻ ആ അതല്ല കുരുണ്ട്. പക്ഷെ നമ്മളേ മറ്റേ നാടനൊക്കായ
ആ ആ കയമ്പ ആ ഇങ്ങനത്തെന് അങ്ങനെ തന്നെയാണ് കൂടുതലും കയമ്പ ഇണ്ടാവ കുരു കൊറച്ചായിരിക്കും ഇണ്ടാവുള്ളൂ. പക്ഷെ കാണാൻ വലുപ്പം ഉണ്ടാവൂല്ല ചെറുതാണുണ്ടാവ
ആ
ആ
അങ്ങനെ രണ്ട് മൂന്നെണ്ണം മഞ്ഞച്ചണ് ചോന്ത് ഇതായിട്ടില്ല നാടൻ തൈയ്യ് വേറെ ഇണ്ട് അവിടെ.
ഏ
പിന്നെ വേറെ ഞാൻ വളം വാങ്ങി വെച്ചത് അത് ഒരു കൊല്ലം കൊണ്ട് കാഴ്ചന്ന ആ ഒരു കൊല്ലം കൊണ്ട് കാഴ്ചന്നൊക്കെ പറഞ്ഞ് അറിയില്ല നമക്ക് ക്ക് നർത്തത് നോക്കിവെക്കെണ്ടാ വോ അല്ലേന്നൊക്കെ. വളമ്മ്യാ കെടക്കണത് അയിന് നാ മിച്ച ഇട്ടു കൊടു അത് പിന്നെ കൊഴിഞ്ഞു പോകാതെ നിക്കാല്ലെ അത് ട്ടു മായി കൊടുത്ത് പി പിന്ന നമ്മള് ഇതില്ലല്ലോ. എല്ലുംപൊടി പുണ്ണാക്ക് അത് ഇട്ട് കൊടുത്തേക്കണ് പിന്നെ ചാണക ട്ടൊ
ആ അങ്ങനെയൊക്കെ ഇടുമ്പോഴാണ് ഒരു പറയുമ്പോൾ ഒരു പറയുമ്പോലൊക്കെ ആയിട്ടൊള്ളു മറ്റേത് പിന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഇവിടെ ഉണ്ടാക്കിട്ടുണ്ട് അത് വലു- പറയുന്ന മാതിരി വളമൊന്നും ഇടാത്ത കാരണം അങ്ങനെ അങ്ങനെ നിൽക്കാണ് തയ്യൊന്നും ആയിട്ടില്ല
ഞാനും അസ്ഥയോട് പോയിക്കാണ്ടേ ആ വള സ്റ്റോർ പോയിക്കാണ്ട്മായി കൊണ്ട അതിര നമ്മള് വണ്ടി കൊണ്ടുവരുൂല്ലേ
ആ ആ ഇവിടെ നഴ്സറി പോയി വാങ്ങിയതാണ് തൈകള് ഇത് പ്ലാവ് രണ്ട് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് അതേപോലെ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന റംമ്പൂട്ടൻ പിന്നെ ചിക്കു
ആ
ചിക്കുമ്മല് ഉണ്ടായിട്ടുണ്ട്
ചി- ചിക്കു ആ ചിക്കു ഞാൻ പിന്നെ വാങ്ങീട്ടില്ല ചിക്കു എന്താ ഇത് ഇണ്ടണ്ട് പൊ ക്കണ്ട്
ആഹ ചിക്കുവിനെല്ല കാലത്തുണ്ടാവും എന്റെ വീട്ടിലൊക്കെ നെറയുണ്ട് എല്ലാ കാലത്തും ഉണ്ടാവും ചെയ്യും അവിടുത്തെന് വലിയ ചിക്കുവാണ് നല്ല നമ്മളുടെ മുസമ്പിന്റെ ഒക്കെ വലുപ്പം ഉണ്ടാവും ആ നല്ല വലിപ്പുണ്ടാക്കും മുസ- മുസംബി മസമ്പിന്റെ ഒക്കെ രൂപം തന്നെയാണ് അങ്ങനെ ഒരു റൗണ്ട് പോലെ നല്ല ഷെയ്പ്പിലായിട്ടുള്ള ആ ചിക്കുവാണ് എല്ലാ കാലത്തും ഉണ്ടാവും ചെയ്യും ഇങ്ങനെ നല്ല വല്യേ മരം പോലെ ഇണ്ടായിട്ടുണ്ട് ട്ടോ അ താഴ്ന്നേ ഇങ്ങനെ കൊമ്പിള് വളർന്ന് വന്നിട്ട് നമ്മള് താ മേലെ വരെ ഒക്കെ കൊമ്പു ചവിട്ട- കയറി പോക അത്ര വ ല്യ മരാണ് നല്ല ആ ഒര് പന്തല് ഓലെ ഉണ്ടായിക്കാണും.
ഞാന് ഇൻക്ക് പഞ്ചായത്ത്ന്ന് കിട്ടിയ താടാ അത് കുഴിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വ അതെ ആ ചിക്കു അങ്ങനെന്നെ പൊന്തിയിട്ടൂല്ല താന്നിട്ടുല്ല ന്ന കോല അയ്ന അല്ല ഇട്ടൊക്കാത്തതിൻ്റെ കുഴപ്പൊന്നുംല്ല ഉണ്ടാവാ
ആ ഇണ്ടാവ ട്ടിലേ?
രണ്ട് അര ക്ക്ണ്ട് പൊന്തണ്ടേ
ആ ആ അത് ചിലത്ണ്ടാവും അങ്ങനെ ചെലതിന്നാല് പറഞ്ഞ പോലെ ഇണ്ടാവും ചെയ്യും പെ
ആഹ് ഇതന്നെ അതന്നെ ആ ചിക്കു അയ്ന് പഞ്ചായത്തിന്ന് ട്ട്യാണ്. നമ്മള് വെഡ്ഡിങ്ങിന്റെന്നാണ്. പഞ്ചായത്ത്ന്ന് അയ്മ്പപ്പ്യേ, അറുവർപ്യേ ആ അഹ് ത്തേള് മാങ്ങൂ ലേ. അങ്ങൻത്തെതാ. അങ്ങൻത്തെന്ന്യേ റംമ്പൂട്ടാനും. ഇപ്പൊ കായിച്ചതും മൂന്നൊല്ലായി ഇതിന്റെപ്പല്ലതാണ് തറവാട്ങ്ങത്തെ അത് ചെറിയ മരായി അടക്ക്ണ്ട്. എത്തും ആയിട്ടില്ലത്. അതുതും ഒപ്പം കുഴിച്ചിട്ടാ.
ആഹ്
അത് അതാ മണ്ണ് ശരിയാവാഞ്ഞിട്ടാ എന്താ അറീല്ല. വളഞ്ഞക്കോൻ ഇട്ടൊടുക്ണ്ട പക്ഷെ അതാണ്ട് പൊന്തി വന്നു വല്ല്യാതാണ്ടായിട്ടില്ല.
ആ എലയൊന്നുല്ലേ?
എലണ്ട്. അഇത്രോടം ഇൻ്റെത് പിന്നെ പന്തലിച്ച്, ആ ഇൻ്റത് പന്തലിച്ച്ണ്ടായ ക്കാ. ഓന്റെ അതായിട്ടില്ല.
ആ പിന്നെ ചിക്കൂനും പിന്നെ അതേപോലെ വേറെന്താണ് ഏ ഇത്ണ്ടല്ലോ എന്താ
പിന്നെ മാങ്കോറിയസ്സ് ഇല്ലേ. അതൂണ്ട്
മാൻഗോ മാൻഗോ പോസോ
ആ എന്താ മാങ്കോറിയസ്സോ
ആഹ് ആഹ് ആഹ് ജ്യൂസടിക്കുന്ന ചെറിയ കായാ.
ഏ കുറച്ച് വലിയ കായേല് എനിക്കറിയില്ലങ്ങനെ
ആയ് പിന്നെച്ച് ഒരു പച്ച അയിന്റെ ഉള്ളിലാണ് ഇത് കയമ്പൊര് എന്താ പറയാ.
ആഹ് ആഹ് ആഹ് ഞാൻ തിന്നോക്കിട്ടില്ല.
റ്റിണ്ടാകാ ടി കാ പ്പികളറാണ്. ആ രസ ഉണ്ട് അതൊരു എന്താ പറയാ ആ രുചിണ്ടത്. ഏ നല്ല മധുരോ അല്ല. ആ രസ ഉള്ളൊരു മധുരാണ്. ആ ഞാനാ കടേന്ന് ഓടിന്നിട്ട് തിന്നി റ്റുണ്ട് അയിൻ്റെ ഉള്ള് കാണാൻ നല്ല രസം ഇങ്ങനെ നാല് ഭാഗം ഇങ്ങനെ തൊലി ഇങ്ങനെ തൊലി ഇങ്ങനെ ചീന്തി ഇതാക്കി ഒന്ന് വരട്ട് കൊടുത്തിട്ട് ആ ഇങ്ങനെ അവിട് ഒരു ഇങ്ങോട്ട് തിരിച്ചാല് ഇങ്ങനെ ഫുള്ള് ഇങ്ങട്ട് വിടർന്നു വരും നല്ല രസ ണ്ടതിന്റെ ഉള്ള് കാണാൻ
അല്ല ഡ്രാഗൻ ഫൂട്ട്ല്ലല്ലോ
അല്ലല്ല ഡ്രാഗൺ ഫ്രൂട്ട്ല്ല അ പറഞ്ഞക്കെ മനസ്സിലായി അതിൻന്റെ പേര് കറക്റ്റ്ക്കെ അറിയില്ലന്ന് മാത്രം ഞാൻ കടയിൽന്ന് കൂടു ഇ കഴിച്ചിട്ടുണ്ട് ആഹ് അതെന്നെ തോന്നുന്നുണ്ട് ഇക്ക അറിയാ സംഭവൊക്കെ മനസ്സിലായി ആഹ് ശെരി എന്നാല്
ആഹ് ന്ന ഓക്കെ
കോട്ടെയ്ക്കോട്ടെ